എവിടെബ്രോ എന്താ രിവാടി വീട്ട്ലാണോ?
അതെ വീട്ടിലാണെ ഇപ്പൊ രാവിലെ വെച്ച് വല്ല തണുപ്പ് ഇങ്ങനെത്ണ്ട് ചൂട്കാലാണെങ്കിലു ഭയങ്കര തണുപ്പ് തണുപ പ്പുണ്ട് അവ്ടെന്താ അവസ്ഥ?
ഇബടെന്താ അവസ്ഥ ഞമ്മളെ നാട്ട്ലല്ലേ ബടെപ്പോ രാവിലെ ഒരു മൂന്ന് മണിആമ്പോ നല്ല മഴയ്ത്. പിന്നെട് നിന്ന്. പിന്നെപ്പൊ സാധാ പോലെയ്ക്ക്ണ്. ഇപ്പ അമ്മക്ക് ഒന്നാമത് മഴക്കാലന്ന് തോണ്ണില്ല. ഒന്നാമത് ഭയങ്കരെ ചൂടാണ് പ്പ അമ്മളെ നാട്ട്ല് ങ്ങളെ അവസ്ഥന്താവ്ടെ?
അതെ ചൂടെന്നെണ്, ക്ഷേ മയക്കാല ആണെങ്കിൽ പോലും മയങ്ങട്ട് കിട്ട്ൺല്ല്യ ക്ഷേ ചൂട് ന്നെണ്. പിന്നെ പ്ലെ തൺപ്പ് രാവിലെ ണ്ട് രാത്രി രാവിലെക്കെല്ല തണ്പ്പ്ണ്ട് അപ്പോ ങ്ങനെ ഭയങ്കര തൺ പ്പ് കാലത്ത്ങ്ങനെ ഓർത്ത് പോവാ, അത്ണ്ടെങ്കിഎന്ത്‌ സുഖ ഈ ഉച്ചക്കെ നേരയല് ഞമക്ക് ച്ചു ഭയങ്കര കോരി ചൊരിയുന്നത് ചൂടാണ് അപ്പൊ ഇത്തരം രീതിൽ നമ്മള്ങ്ങെ തണുപ്പ് കാലായിര്ന്നെങ്കി ഇങ്ങനെ ചിന്തിചോവ. കാരണം അമ്മക്കറ്യ, തണുപ്പ് കാലത്തൊര് പ്രത്യേക രസാട്ടോ അത് നാ പൊറത്തെറങ്ങാനും യോവുട്ക്ക് പോകാനാണെങ്കി ഭയങ്കര രസം പ്രത്യേകിച്ച് ഇപ്പ മക്ക് വിനോദസഞ്ചാര മേഖ സ്ഥലങ്ങളെകെ ഈ വയനാട് അങ്ങൻത്തെ സ്ഥലങ്ങൾലൊക്കെ യാത്ര ചെയ്യാന്ക്കെ ഭയങ്കരരസ കാര്ണം ഭയങ്കര ഒരു സന്തോഷം മ്മക്ക് ട്ടാ. പിന്നെരു വെല്ല്യ ചൂടു ണ്ടാവുല അങ്ങൻത്തെ കാര്യം പക്ഷെ അത് പല സ്ഥലങ്ങളും വ്യത്യസ്തട്ടോ പ്പൊ ഞമ്മക്കറ്യ കേരളത്തില് പ്പൊ തണുപ്പ് ഭയങ്കര രീതിയിൽ കൊറവാണെങ്കിലും നമ്മളൊക്കെറിയാം കാശ്മീർ പോലുള്ള സംസ് സ്ഥാനങ്ങളിലൊക്കെ പോയല് അവിടെക്കെ തണുപ്പ് കാലായി കയ്ഞ്ഞാ വെലി യ രീതില്ള്ളൊരു ആഘാതണ്ടാക്കു, കാരോ മഞ്ഞെറങ്ങിട്ട് അവിടേക്ക് പ്രവേശനം തന്നെ നിരോധിക്കുന്ന സ്ഥലങ്ങളാണ് പല ഈ കാശ്മീർ പോലെ. അപ്പൊ ഈ തണുപ്പ് കാലം എന്നുള്ളത് പല പ്രദേശങ്ങളിലും പല രീതിയിലാണ് ഇതിനെ കാണുന്നത് ന്ന്ള്ളതാ അത് നമുക്ക് പലർക്കും ചിലർക്ക്‌ ബുദ്ധിമുട്ടുള്ള കാലാണ് ഈ തണുപ്പ് കാലം ന്ന്ള്ളത് ക്ഷെ നമ്മള് കേരളക്കാരെ സംബന്ധിച്ചടത്തോളം നമ്മളത്ര രീതിള്ള പ്രയാസൊ അല്ലെങ്കി ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കുള്ളൂ എന്നിട്ട്, അതൊണ്ട്ത് അമ്മക്ക് വല്യ രീതീല് പ്രയാസല്യ ശേ പറഞ്ഞ പോലെ കാശ്മീർ അത്തരം ഈ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെയാണ് ഇത്തരം ഈ കാലായാല് ഭയങ്കര രീതി മഞ്ഞുമൂടലും ഇത്തരം അവിടെ റോഡുകളടക്കം മഞ്ഞു കൊണ്ട് നിറയും അപ്പൊ ഗതാഗതം തടസ്സപ്പെടുന്ന അവിടത്തെ ആളുകൾക്ക് താമസിക്കാൻ യോഗ്യമല്ലാത്ത രീതിയിലൊക്കെയാണ് അവിടെ സംഭവിക്കുന്ന ഇത്തരം കാലങ്ങളില് അപ്പൊ ഇത് ആ അത് ആളുകളെ പലപ്പോഴും അവരെ ആ ഒരു നാട്ടിൽ വേറെ നാട്ടിലേക്ക് യാത്ര ചെയ്യാനൊക്കെ അവരെ പ്രേരിപ്പിക്കാണ് പിന്നെപ്പച്ചാല് ഈ ആഒരു കാലത്ത് ആൾക്കാരെ ഡ്രസ്സ് ഈ വസ്ത്രധാരണയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടന്നില്ല കാരന- അമ്മക്കറ്യ ഈ ചൂടു കാ ഈ തണുപ്പ് കാലായി കഴിഞ്ഞ ആളുകള് ചൂടുള്ള വസ്ത്രങ്ങൾ ധരിക്കും അത് ഭയങ്കര കട് ട്ടിയുള്ള രീതില്ള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കാനൊക്കെ ആളുകള് പരമാവധി ശ്രദ്ധിക്കാറുണ്ട്ന്ന്ള്ളതാണ് പിന്നതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെയും പാനീയങ്ങളുടെ വിഷയത്തിലും ഇത്തരം രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾണ്ട്. കാരണം ചൂടുള്ള ഭക്ഷണങ്ങളും മറ്റു പാനീങ്ങളും കഴിക്കാനാണ് ആളുകൾ പൊതുവെ താല്പര്യപ്പെടുന്നത് എന്നുള്ളതാണ് എന്റൊരു വീക്ഷണം, അപ്പൊ നിങ്ങൾ ഇത്ര രീതിയില്ങ്ങക്ക് തണുപ്പ് തണുപ് പ്പ് തണുപ്പ് കാലത്തെ നിങ്ങൾക്ക് ഇഷ്ടണോ അതോ നിങ്ങള് ഇത്തരം രീതിയിൽ എവിടേലൊക്കെ പോയിട്ടുണ്ടോ ഈ തണുപ്പ് കാലത്ത്
നമ്മള് ട്രിപ്പ് പോണംന്നെന്നും വിചാരിക്കാറുണ്ട് ക്ഷേ അണ്ട് നടക്കറില്ല എന്തറില്ല നമ്മള് എന്നും വിചാരിക്കും ട്രിപ്പോണം ട്രിപ്പോണംന്ന് ഒന്നല്ലെങ്കി കാശ്മീര് അങ്ങനെ എവിടക്കേലൊക്കെ പോണംന്ന് ങ്ങനെ വിചാരിക്കാറുണ്ട് ക്ഷെ അത് നടക്കാറന്നെല്ല ഒന്നാമത് നമ്മളെ അമ്മള് പറീല്ലേ ഡെയിലി പ്ലാനിങ് മാത്രേ ഉള്ളൂ സംഭവം നടക്കൂലാന്നൊക്കെ അതേ അവസ്ഥന്നേണ് ഞമ്മക്കും നമ്മളിങ്ങനെ വിചാരിക്കും, ഓ കാശ്മീരൊക്കെ എമ്മ വൈബാണ്, ഞമ്മളെ ബട്ന്നൊന്നും പോവ്വെങ്കിന്ന്ങ്ങനെ വിചാരിക്കും ക്ഷേ അമ്മള് പോവാറില്ല. അപ്പോ ഇ ക്യാശ്മീരിനെ കുറിചിട്ടൊക്കെ പറയാണ്ർഞ ഞമ്മളെ രാജ്യത്ത്ന്ന് എത്രേ തായിട്ടാണ് നമ്മള കാശ്മീരിന്റൊക്കെ ത് ക്യാശ്മീരിന്റെക്കെ ഫീല്ർഞ്ഞ അവിടെ നിക്കണ, പക്ഷെ ഫീലൂണ്ട് അതേപോലെ അത്യാവശ്യം പണീണ്ട് ഇപ്പം ഞമ്മള് നിക്കാനും അവ്ടെ നിന്ന്ട്ട് കാര്യല്ലാ ഞമ്മക്ക് അവ്ടേ ജീരോധം ക്കെ നല്ല പണ്യാ ഇപ്പം പറീലെ നമ്മളീ നാവികസേനേലുള്ളോര് ഭയ്ങ്കര പ്രതിരോധ ശേഷി വേണം ന്നൊക്കെ അത് ഇതെന്നേണ് കാര്ണം അവ്ടെ തണുപ്പ് താങ്ങാം വെയ്ക്ക്ണോര്ക്ക് നിക്കാറ്റൊള്ളൂ അതേപോലെ മണാലി ഒക്കെ ഈ തണ്പ്പ് താങ്ങാം വെയ്ക്ക്ണോര്ക്കാണ് അവ്ടെ ജീവിക്കാം പറ്റാെള്ളൂ ഇല്ല ത്തവരവ്ടെ പോയ ഒന്നിനും വെയ്ക്കില്ല്യാ ഇതേപോലെ ഞമ്മള് ഇപ്പം പറിം റ്റെ മിൽറ്റ്റികാര്ക്ക് ഓരോ മറ്റേ എഹ് ബേ ത്ട്ക്കുംന്ന് മദ്യം കൊട്ക്കും അവര് നമ്മള് ഭാഗത്ത്ള്ളാേര് മയ്ബിക്കല്ല ചെലോര് പ്പ ഈ തണ്പ്പ്ല് നാണവര്ക്ക് ഗൺമെന്റ് മദ്യം നൽക്ണെ അത്രിം തണ്പ്പായതുകൊണ്ടാണ് മദ്യം നൽക്ണെ ആ തണ്പ്പ് നമ്മൾ ഈ കേരളത്തിലുള്ളവര് അവ്ടൊക്കെ പോയിട്ട് അവക്ക് അത് താങ്ങാന്ള്ള ശേഷി ഇണ്ടാവാേന്ന് നമ്ക്കറീലാ ഞമ്മക്ക് എന്താ കെ ഇന്റെ ഒര് ആഗ്രഹാണ് കേശ്മീര് മണാല്യൊക്കെ പോണം അതേപോലെ ലക്ഷദീപ് പോണംന്നൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളാണ് അപ്പോ എന്നേലെക്കെ പോണം പെയ്സാെക്കെ സെറ്റായ്ട്ട് ഏഹ് അപ്പോ അയ്നൊക്കെ ഭയങ്കെരെ നമുക്ക് പൊലിവാണ് അങ്ങനെക്കെ പോവുമ്പമുക്ക് ഓരോ ഫീലിങ്ങും ഓരോ എൻജോയ്മെന്റും ഓരോ അനുഭവങ്ങളമുക്ക് ഓരോ യാത്രയിൽ നിന്ന് കിട്ട്ന്നാണ് എന്റൊര് അഭിപ്രായം അപ്പോ ബ്രോ കേശ്മീരു മണാലി അങ്ങെൻത്തെ എവ്ടേലെങ്കിം മ്പ് പോയിട്ട്ണ്ടാേ ബ്രോ ഹിമാലയ ഒട്ക്കേലൊക്കെ ഹിമാചൽ പ്രദേശ് അങ്ങെനെ എവ്ടേലൊക്കെ
ആഹ് അത് നിങ്ങെള് പർഞ്ഞപ്പളാ ഞാന് ഒര് രണ്ട് മാസം കയ്ഞ്ഞ്ട്ട് പോകാനാെരു പ്ലാ ഒരു ദ്ദേശെണ്ട് അഥവാ കാശ്മീർലേക്ക് പക്ഷെ ഈ അട്ത്തായ്ട്ട് ഞാന്‌വ്ടെ ആസാമ്‌ല് ജോലിയൊക്കാവശ്യം ആസാമില് വന്നെതേയ്ര്ന്നു അപ്പൊ ഇവട്ന്ന് ഞങ്ങള്ങ്ങെനെ കൊർച്ച് കറങ്ങാന്ന് ഉദ്ദേശ്തോട് കയ്ഞ്ഞാെരീസ് കഴിഞ്ഞ മാസം ഞങ്ങള് ആഹ് സിക്കിമ്മില് ഏഹ് രാത്തിലാഭാസി പോയിട്ട് അതു പോലാ ത്ത്ലാഭാസ്ന്ന് അറിയായ്രിക്കും നമ്മ്ടെ ചൈനാ ഇന്ത്യാ അതിർത്തി പ്രദേശം ആ ഒരു പ്രദേശ്ത്തിലേക്ക് ഞങ്ങള് യാത്രാ ഒരൂ സുഹൃത്തുക്കളുവായ്ട്ട് യാത്ര പോയ്ര്ന്നു അപ്പൊ അവ്ടെ എത്ത്യേപ്പളാണ് ഞങ്ങള് ഇത് യഥാർ ത്തമായ്ട്ട്ള്ള തണ്പ്പനുഭവിക്ക്ണ് ഞാൻ ജീവ്തത്തിലാദ്യായ്ട്ടാ ആ രീതീല് ത കോരി ചാെരിയുന്ന തണ്പ്പനുഭിക്കുന്നെരു സന്ദർബണ്ടായെത് പലപ്പോഴും ഞമ്മെക്ക് എത്രെത്തോളം ഞമ്മടെ നാട്ട്ലെ തണ്പ്പ് വെച്ചിട്ട് അമ്മെള് ഒരിക്കെലും നമ്മക്ക് മനസ്സ്ലായ്ട്ടില്ലേ തണ്പ്പ് എങ്ങെനെണ്ടാവുന്ന്ള്ള അവ്ടെ അപ്പൊ ഞങ്ങെള് ആള്കള് പർഞ്ഞ്ന്ന് ഭയങ്കെര ചൂട് കാലാണ് ഇങ്ങെള് പ്രതീഷ്ച്ചൊന്നും പോണ്ട തണ്പ്പൊന്നുംണ്ടാവ്‌ല അയ്സ്ണ്ടാവൂല അങ്ങെനെയെക്കെ പർഞ്ഞ് നമ്മെള് പോയെതാ അപ്പം ഞമ്മളതിനൻസര്ച്ച്ള്ളത്ര സജ്ജീകര്ണങ്ങളും ഇല്യാര്ന്നു വസ്ത്രധാര്ണത്തിലാണെങ്കിലും വെലിയ രീതിയിൽ സജ്ജീകരണം ഇല്ലാതെ പോയെത് പക്ഷെ അവ്ടെങ്ങെട് എത്ത്യോട് കൂടെ നല്ലെരു മയങ്ങെട്യ്ത് ക്ഷെ ആ മയാന്ന് പർഞ്ഞാ ഞമ്മെളെ നാ ട്ട്ൽല്ലെ മയെല്ലാ ആലിപ്പയം മോഡ്ല് ഐസ് പെയ്യ്ന്ന മയായ്ര്ന്ന് പെട്ടെന്ന്ങ്ങെട്ട് വെൽ ഫുൾ ആഹ് പൂർണ്ണമായ്ട്ടും ഐസ് ആയ്ട്ട് ഭയ്ങ്കെരൊര് തണ്പ്പെ ഞമ്മെള് സജ്ജീകരണുല്ലാ കയ്യും കാ മ്മള് ബൈക്ക്മ്മലാണ് പോകുന്ന് അത്രെത്തോളം പ്രയാസപ്പെട്ട് ഞങ്ങളെന്തായ് ന്നിട്ടവ്ടെ എത്തി അഹ് അപ്പളാണ് യഥാർത്ഥ തൺപ്പ് ഞങ്ങളനുഭവപ്പെട്ണെ അപ്പളാ മൻസ്സ്ലായ് ഇത്രത്തോളം കഠിനമായ്ട്ടൊര അവസ്ഥേനി തൺപ്പ്കാലംന്ന് മൻസ്സ്ലാവ്ന്നെ പലപ്പോഴും ഞാൻ മൻസ്സിലാക്ക്ന്ന് നമ്മള് ഒരുപാട് സമയം കണ്ട് നല്ല ശൈത്യകാലം അതുപോലെ തന്നെ ചൂട് കാലം പിന്നെ മയക്കാലം അങ്ങനെ പല പല കാലങ്ങൾ നമുക്ക് വരാണ്ട് അപ്പം ഞാൻ മനസ്സ്ലാക്ക്ന്നെ പ്രകൃതീ ഏറ്റവും കൂട്ത സൗന്ദര്യംണ്ടാക്കുന്ന നമ്മൾ ആസ്വദിക്കാനേറ്റവും ഇഷ്ടപ്പെട് ഏറ്റവും കൂടുതലി ഷ്ടപ്പെടുന്ന ഒരു കാല ന്നുള്ളത് എന്റെ ഒരു അഭിപ്രായത്തില് ഞാൻ മനസ്സിലാക്കുന്നു ഇത്രേം ശൈത്യകാലംശി തണുപ്പ് കാലങ്ങളാണ് കാരണം പൊതുവേ ആളുകൾക്ക് ഏറ്റവു ഇഷ്ടവു തന്നെ. കാരണം പുറത്തെറങ്ങി നടക്കാനും പ്പന്ന് പ്രഭാത സവാരിക്ക് നടക്കാനും അല്ലെങ്കിൽ ഉച്ചനേരത്ത് പുറത്തെറങ്ങാനുംഒക്കൊരു സുഖാണ് മനസ്സ് നമ്മളെ ശരീരത്തിന് ഒരു വയങ്കര ഇതിലൊരു കുളിർമ നൽകുന്ന ഒരു സന്ദർഭാണ് ഇത്തരം അവസരങ്ങള് നമ്മള് കിട്ടുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അപ്പൊ നി പക്ഷെ പലപ്പോഴും പല അസുഖങ്ങളും വരാറുണ്ട്ട്ടോ. അത് ഇതിലും പറയപ്പെട്ടൊരു കാര്യ അപ്പൊ നിങ്ങക്ക് അറിയുന്ന എന്തെങ്കിലും അസുഖങ്ങള്ണ്ടോ. ഇത്രം ഈ ചൂ തണുപ്പ് കാലങ്ങആ ലാ ള മനുഷ്യർക്ക് ണ്ടാകുന്ന അസു ങ്ങെളെന്തെങ്കിലും ങ്ങക്ക് അൻ അറ് വിലുണ്ടോ
നമ്മളെ അറിവില് റഞ്ഞാല്... ഞമ്മക്കിപ്പോ.,. നമ്മള് പറഞ്ഞാല് തണുപ്പില് നമുക്ക് നമ്മളെ ഈ രാജ്യത്ത് നമ്മള് ഈ സ്റ്റേറ്റിലുള്ളവർ കൂടുതലും ഈ കാശ്മീര് അങ്ങനെള്ള സ്ഥലത്തെക്ക് പോയാല് അവർക്ക് കൂടുതലായിട്ടും വരുന്ന സംഭവം ന്ന് പറഞ്ഞാല് ഏ.. ഒന്നാമതി ത മറ്റേ പനി ജലദോഷം അങ്ങനത്തെ ഐറ്റംസീ നമ്മളെവിടുള്ളോർക്ക് കൂടുതലായിട്ടും കാണ് ണ്ട് വരും ഒന്നാമത് പറഞ്ഞാല് ഓൽക്ക് താങ്ങാന്ള്ള ശേഷി ഇല്ല. തണുപ്പൊന്നും പിന്നെ ആ തണുപ്പ് താങ്ങാള്ള ശേഷില്ല അങ്ങനെ നമ്മള ഈ രാജ്യത്തില് നമ്മളവിടെ ഉള്ളൊരൊക്കെ കൂടുതലും കേരളീയരല്ലേ. ഇബ്ടെ ന്നറിഞ്ഞാല് ഓരോ ആറു മാസം അല്ലെങ്കി അഞ്ചു മാസം കൂടുമ്പോ മഴ പെയ്യും. ആറു മാസം ജൂണ് മുതല് ജൂലൈ അലാ മറ്റേ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ വരെ നവംബറില്ല സെപ്റ്റംബർ വരെ മഴ പെയ്യും അവിടുന്നങ്ങേട്ട് നവംബർ ഡിസംബർ ഡിസംബർ ജനുവരി വരെ തണുപ്പാക്കാരം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഭയങ്കര ചൂടാക്കാരം. അപ്പോ ഞമ്മടവടൊള്ളോരൊക്കെ അങ്ങനെ ഒള്ള ഏരിയായ്ക്ക് പോയാലും ഓരോ അസുഖങ്ങള് എന്തായാലും വരും അത് വരൂലാന്ന് നമക്ക് ഒന്നും പറയയാൻപറ്റൂല. അത്രയും ഒറപ്പാണ് വരുന്ന്. കൂടുതലായി റ്റ നമ്മള് പ്പോ ഈ കാശ്മീറ് ള്ള ആൾക്കാരൊക്കെ ഓലെ ജീവിതമാർഗ്ഗം ന്ന് പറഞ്ഞാല് ഈ ടൂറിസാണ്, അവർക്കീ അമ്മളവിടെ ഉള്ളവരങ്ങട്ട് എത്തിയാലൊ ള്ളൂ ഓ ർക്ക വടെ ജീവിക്കാനുള്ള ഫണ്ട് കിട്ട, യേ, അതാണ് അവരുടെ ജീവിതമാർഗ്ഗം, അപ്പോ ഓലി ജീവിക്കുന്ന ഓലീ ജീവിക്കുന്നതും നമ്മള് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളെ പോലുള്ള ടൂറിസ്റ്റേരവിടെ പോയിട്ട് അവർക്കത്, മറ്റേ ഓൽക്ക് അത് മറ്റേ ഓല വണ്ടീൽ ട്രിപ്പോ കുമ്പളൊക്കേണ് ണോല്ക്ക് പൈസട്ടുള്ളൂ, അല്ലെങ്കിൽ അവിടെ കാശ്മീരിലൊർക്കൊരു ശരിക്കുരു ജീവിതമാർഗംല്ല, പിന്നെ കാശ്മീരിലൊര് ഒര് മെയിനാ യിട്ടുള്ള ഒരു മിസ്ലീ ഡിങ് ഒരു, ദുർ ദുർ അനുഭവം ന്ന് പറഞ്ഞാല് അവിടെ മറ്റേ നമ്മളെ കഞ്ചാവ് അതൊക്കെ, ലീഗലാണ്, അവിടെ കുട്ടികളടക്കം ചെറിയ പൈതങ്ങൾ മുതൽ വല്ല്യൊര് വരെ വയസ്സായരു വരെ, ഉപയോഗിക്കുന്ന ഒരു സംഭവാണ് ട്ടൊത്., അവിടെ അത് ലീഗലാണ്, നമ്മള വിടെ വ യങ്കര മറ്റ് ഇല്ലീഗലാണ്. മറ്റേ എന്താണ്, ഇില്ലിഗലാണ്, ഹ് ആ ഒരു ഡിഫറൻസെ കാണുന്ന്ണ്ട്. പിന്നെ രോഗംന്ന് പറഞ്ഞാല് അവിടെ നമ്മളിപ്പോ ഒര്, പ്രതിരോധ ശേഷി ഇല്ലാത്ത ഒരാള വിടെ പോയാ എല്ലാ രോഗ ആൾക്കു കിട്ടും, ഏഹ് അതിപ്പോ നമ്മള് പറയാണെങ്കി അപ്പൊ നമുക്ക് അയിന കുറിച്ച് കുറെ പറയാണ്ടാവും, ബ്രോക്ക് അയിനെ കുറിച്ച് എന്താ പറയാള്ളത്?
അതെ നിങ്ങള് പറഞ്ഞൊരു കാര്യാണ്. എന്തച്ചാല് ഈ ഞാൻ മനസ്സിലാക്കുന്നത് ഈ തണുപ്പ കാലായി കയിഞ്ഞാല് പൊതുവെ ജലദോഷം, പനി എന്നുള്ളതൊക്കെ ഒരുപാട് വർദ്ധിച്ചതായിട്ട് ഞാൻ പലപ്പോഴും കാണാ പറ്റ്ണ്ട്, കാരണം, സ്വാഭാവികാണ് നമ്മുടെ ആ വാ ഒരു അന്തരീക്ഷത്തിന്ന് വരുന്ന ആ ഒരു താപനില കുറയുമ്പോ, അത് നമ്മടെ ശരീരത്തിലൊരുപാട് രീതിയില് മാറ്റങ്ങൾ ണ്ടാക്കുംന്ന്ള്ളതാണ്. പലപ്പോഴും പയ് പല കുട്ടികൾക്ക്, മുതിർന്നവർക്ക് ചെലേപ്പം ഇത്രയും തണുപ്പ്നെ പ്രതിരോധിക്കാൻള്ള ശേഷി പല പോയും കിട്ടണ ലഭിക്കുന്നില്ല അത് ഞാൻ മനസ്സിലാക്ക്ന്ന ഇത്തര രീതിയില് അവര് ആ പ്രകൃതിയോട് കൂടുതലായിട്ടും അ അട് ക്കാത്തെ കൊണ്ട് തന്നെ ആയിരിക്കും. പിന്നെ മനുഷ്യന്റെ ശരീരങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് പ്രകൃതിയോട് എണങ്ങി ചേരാന്നുള്ളതൊക്കെ തിന്റെ പ്രധാനപ്പെട്ട ഘടകാണ്. പിന്നെ ഞാ മൻസിലാക്ക്യ വേറൊരു കാര്യന്നെച്ചാലെ ഈ തണ്പ്പ് കാലായി കഴിഞ്ഞാല് പല കൃഷികളും വളരുന്നൊരു കാലം കൂടിയാണ്. പ്പ അമ്മക്കറിയാ ചൂട് കാലത്ത് വളരുന്ന ഒരുപാട് കൃഷികൾണ്ട്, തണ്പ്പു കാലത്ത് വളര്ന്ന ഒരുപാട് കൃഷികള്ണ്ട്, പ്പൊ മ്മക്കറിയാ നമ്മുടെ മമ്മളേ മ് തണ്ണീർ മത്തൻ പോൽള്ളുരുപാട് സാധനങ്ങള് അങ്ങനെ ആപ്പ്ള്കള് അങ്ങനൊരു പല സാധനം കൃഷികളും, പ്പെ ഏറ്റവും വളരാന് പറ്റിയൊരു കാലം കൂടിയാണ് തണുപ്പ് കാലാ. അത് നമുക്ക്പ്പോ മ്മള് പറഞ്ഞ പോലെ ഈ കാശ്മീറ് നോക്ക്യാ തന്നെ അറിയാ. അവ്ടെ തണുപ്പ്‌ കാലായി കഴിഞ്ഞായ് പല കൃഷി ത്തികളും നടത്തുന്ന സ നടത്തുന്ന സമയാ പക്ഷെ പല കൃഷികളും നടത്താം പറ്റാത്ത സമയു ആണ് ന്ത് ഇത്രയും ഈ തണുപ്പ് കാലം എന്ന്ള്ളതാണ്, അപ്പോ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ ആഹ് ഈ കൃഷികള് വളർ ഭയങ്കര കൃഷി വളർത്താനും, ഒരുപാട് കച്ചവടം ലഭിക്കുന്നൊരു സമയം കൂടിയാണ്. ഈ ക ക ഈ ഇത്തരം രീതിയില്, ഈയൊരു മ്മ് ഈ തണ്പ്പ് കാലം എന്ന്ള്ളതാ. പിന്നെ പറഞ്ഞ പോലെ ങ്ങള് പറഞ്ഞ ഒരു കാര്യാണ് ഈ തണുപ്പ് കാലം ന്ന്ള്ളത് വിനോദ സഞ്ചാരത്തിന് ഏറ്റവും ഉതകുന്ന, ഏറ്റവും അനുയോജ്യമായ സമയാണ് പലപ്പോയി നമക്കറിയാ നമ്മളെ നാട്ടിലെന്നെ ഒരുപാട് തണുപ്പുകാലായി കഴിഞ്ഞാല് വെലിയ, വെലിയ മല ഊട്ടി പോലുള്ള അതുപോലെ തന്നെ മറ്റുള്ള ഉയർന്ന പ്രദേശങ്ങളിലേക്കൊക്കെ ആള്ക്കാര്, യാത്ര ചെയ്യാണ്, അപ്പൊ ആ ഒരു കാവല ആളുകൾക്കൊരു സ സാമ്പത്തികമായിട്ട് സ്രോതസുണ്ടാക്കാം പറ്റുന്ന, ഒരു മാസം കൂ ഒരു മാസം എന്നുള്ള ഒരു കാലം കൂടിയാണ്, ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും തണുപ്പ് കാലം നല്ലതാ. അതിന് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അതിന്റേതായിട്ട്ള്ള, ഉപകാരം അവർക്ക് കിട്ട്ന്ന് ളളതാ, എന്നാ ഇത്ര രീതിയിൽ പ്രതി രോഗങ്ങള്ണ്ട് ന്ന്ള്ളതാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്നതിന് ഏറ്റവും ഒരു പ്രയാസകരമായിട്ട്ള്ള ഭാഗം എന്ന്ള്ളതാണ്. എന്റെ ഒരു കാഴ്ചപ്പാട്, അപ്പൊ നിങ്ങളോട് ചോയിക്കാൻ നിന്നത് നിങ്ങള് ഇത്തര ഒര് രീതിയില് ങ്ങള് ഈ അട്ത്തായിട്ട് എവ്ടേലും യാത്ര ചെയ്തിട്ടുണ്ടൊ ഈ തണുപ്പ് കാലങ്ങളൊവ്ടേലും യാത്ര ചെയ്തിട്ടുണ്ടോ അതോ? പൊതുവെ
ഞമ്മള് യാ യാത്ര ചെയ്ത് ന്ന് പർഞ്ഞാല് ഞമ്മളെ ഈ കേരളത്തിലാണ് നമ്മള് യാത്രയ്തെ. നമ്മള് പ്പൊ തമിഴ്നാട്, വാൽപ്പറ ഈ അങ്ങ ൻത്തെ സംഭവ സ്ഥൽത്ത് പോയിട്ട്ണ്ട്. പിന്നെ അതെ പോലെ ഞാൻ ഇത് വരെ പോവാത്തൊര് എക്സ് പീരിയൻടേറ്റർ എക്സ്പീറ്റിൻ ചെയ്യാത്തരു സ്ഥലം കൊടൈക്കനാലാണ്. അത് ന്റെ ഭയങ്കര ന്താണ് അവ്ട്ക്കൊന്ന് പോണം പോവാൻള്ള ചാൻസ് കിട്ടിക്ണ്. പക്ഷെ എന്തോ ഒര് ഭാഗ്യക്കെടാ അവ്‌ട് ക്ക് തുവരെ പോയിട്ടില്ല. നമ്മള് ഒരൊ പടം എർങ്ങീരുന്നില്ലെ അതക്കെ കണ്ട്ട്ട് ഭയങ്കര പൂതിയാര്ന്ന് അവ്‌ട്ക്ക് പോണം, ഗുണാക്കേവ് കാണണം പക്ഷെ ഇതുവരെ പോയിട്ടില്ല. പിന്നെ ഐക്കു വലിയ ആഗ്രഹാണ് ക്യാശ്മീര്, മണാലി, ലക്ഷദ്വീപ്, അവ്ട് കൊക്കെ പോണംന്ന്. ക്യാശ്മീരും, മണാലിം ശരിക്കും പോവാം പറ്റിയ സീസണ് പർണാല് ഒന്ന് മറ്റെ സാധാ സീസൺ ണ്ടാവും അമ്മളെ പച്ചപ്പ്ള്ള സീസണ്. മാർച്ച്, ഏപ്രിലൊക്കെ പിന്നെ അടിപൊളി സീസണർണാല് ഡിസംമ്പറും, നവംമ്പറും പക്ഷെ അമ്മക്ക് താങ്ങൂല. തണ്പ്പ് ഭയങ്കര തണ്പ്പാക്കാരം. എത്ര ജാക്കറ്റ് ഇടണംന്നർ ല്ലാ. ഭയങ്കര തണ്പ്പാക്കാരം ഒന്നാമത് നമ്മള് കേരളീയർക്കെൽപ്പൊ അവ്ടെ പോയാല് തണ്പ്പ് താങ്ങാൻ തന്നെ വെയ്ക്കില്ല. അത്രയും പ്രതിരോധ ശേഷിയും, പ്രതിരോധ ശരീരത്തിന്റെ പ്രതിരോധള്ളാർക്കേ താങ്ങായിക്കോളും ഞമ്മള് പോവാന് ബെസ്റ്റ് ടൈം അവിടെ. സൗ അതിൻ്റെ സൗന്ദര്യം കാണെങ്കിൽ മാർച്ച് ഏപ്രിലിൽ കുപ്പമില്ലാതോനുണ്ട് പിന്നെ. ഓട്ടംൺ സീസൺണ്ട് പിന്നെ അടിപൊളി സീസൺ പറഞ്ഞാൽ വിന്റർ സീസണാ. പിന്നെ അത് പക്ഷെ ശരിക്കും എന്താ കാശ്മീർ എന്താ കാണും കാശ്മീർ മണാലി എന്താ കാണും. അതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോ ഞമക്ക്. ഈ വിന്റർ സീസംണ് ഇതിനെ കുറിച്ച് പറയാൻ നമുക്ക് ഇനി കുറെ പറയാറുണ്ടാവും. നമുക്ക് ഇനി ഒരു ഒഴിഞ്ഞ സ്ഥലം കിട്ടുമോ സ്പേസ് കിട്ടുമ്പോ ഒക്കെ നമക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ പറയാം അപ്പൊ ഓക്കെ ബ്രോ.
ഇന്ന് അവസാനിപ്പിക്കാ.
ഓക്കെ ശരി ശരി.
ശരി ശരി.